ഹലോ ആ ഹലോ ഉം കേക്കണണ്ട് എന്തൊ വർത്താനം ആ ആ നല്ലതെ
ഉം ആ കഴിച്ചു
ഉ കുട്ടികളക്കെ ഒറങ്ങിയോ
ആ കുട്ടികളൊക്കെ ഒറങ്ങി കുട്ടികളെക്കെ ഒറങ്ങി
ഏ ഹ് ഒറങ്ങിയോ
ഉം മദ്രസല്ലാതല്ലേ രാവിലെ അപ്പം നേരത്ത ഉറങ്ങും
ആ ശരി ഉ കടക്കാനായോണ്ട്
ആ കൊറച്ച് കൂടി കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം
ആ പിന്നെ ഞാൻ വി ചതി ജിന്നാളൊരു മീൻ കറി ഉണ്ടാക്കിയില്ലേനോ
ആ
ഉ അതിന്റെ ഹസ്ബൻഡിനും ഒക്കെ നല്ല ഇഷ്ടയ്ക്ക്ണ് അന്ന് അവിടെ വന്നന്ന്
ആ
ഉം
ഏത് ആ മറ്റേ തേങ്ങ അച്ച കറിയോ അതോ പിന്നെ തേങ്ങ അരക്കാതെ വെച്ചതോ ഏതാണ് ആ
ഉം
പിന്നെ അയിന് റെസിപ്പി ചോയ്ച്ചാൻ വിളിച്ചതാ
ആ
ൻക്ക് വിളിച്ചാ നിക്കേനു മറ്റേ ചിക്കൻ ഫ്രൈ ചെയ്തേന്റെ റെസിപ്പി അത് ചോയിച്ചാൻ വേണ്ടീട്ട് അപ്പൊ ഞമ്മള് ആ ഒക്കെ വെക്കണുന്നത് വ്യത്യസ്ത രീതിയിലാണല്ലോ?
ഉം.... അപ്പൊ ജ്ജ്ങ്ങനെ അത് വെച്ചി നെ
ആ ഞാൻ പിന്നെ അത് എന്താ പറയയാ ഞമ്മൾ ആദ്യം ചട്ടി വെച്ചിട്ടേ നിങ്ങൾ അടു-
ഉം ഞങ്ങളെ.. ഗ്യാസും മലണ്ടാക്ക ഞങ്ങള് ചോറ് മാത്രള്ളൂ അട്പ്പത്ത്.
ആ അങ്ങനൊണെങ്കിൽ ആ ചട്ടി വെച്ചിട്ട് അതിൽ കടക് കടക് ട്ടാണ്ട് തക്കാളി ഇട്ട്കാണ്ട് പിന്നെ നമ്മളെ വല്ലുള്ളി ഇട. ന്ന്ട്ട് അത് ഇടാ പിന്നെ ഇഞ്ചിം വെളുതുള്ളി ച വച്ചത് അത് ഇട്ടാണ്ട് നല്ലോണം വയറ്റ. ന്നട്ട് ഐക്ക് തേങ്ങ വറത്ത തേങ്ങ അരച്ചതാ അരക്കാത്തേ
ച്ചത്
അരച്ചലേ ആ ന്നിട്ട് മ്മൾ തേങ്ങ ആദ്യം മ്മൾ അരച്ചക്കണം തേങ്ങ അരക്കുമ്പ ളേ അ ക്ക് കുറച്ച് പിന്നെ തേങ്ങ ഒന്ന് വറുത്ത അരച്ചാ ഒന്നും കൂടി രസം കൂടും കറി അപ്പോ
മ് മീൻ കറിക്ക് വറുത്തരക്കോ?
ആ മീൻ കറി ക്ക് വർത്തര്ക്കും.
മ്
പിന്നെ
ചിക്കൻ കറി ഒക്കെ വർത്തരിക്കണം കേക്കണണ്ടേനി മീൻ കറിക്ക് വാർത്തര
മീൻകറി വറത്തെരിക്കും നമ്മളെ തിരുവനന്തപുരം ഭാഗത്തൊക്കെ പിന്നെ ഞങ്ങള ഒരു അമ്മായി ണ്ടേനി പിന്നെ അവിടെ കെട്ടിച്ച
മ്
അധികേറവുംല്ല ആ കറിക്കൂലി നല്ലോ തേങ്ങ ഉണ്ടാക്കി ഇട്ടുക നല്ല കറി വെക്കുക
ഉം
ആ അപ്പ ഓൽ ഒക്കെ പിന്നെ തേങ്ങ വർത്ത് അരക്കലൊക്കെ ഇണ്ട്
ങേ ഉം ഞമ്മൾ ഇവടെ ഇങ്ങനെ ഇണ്ടാക്കൽ ഇ ടാലെ
ഉം അത് ഓരോ ഓരോ സ്ഥൽത്ത് ഓരോ രീതി അല്ലേ
ഉം
തേങ്ങാ വറത്തച്ച ആഹ് തേങ്ങ വറത്ത വച്ച കറി നല്ല രസമാണ് എന്നിട്ട് അത് തേങ്ങ പിന്നെ മറ്റേ മൊളക് ഉപ്പുപ്പൊടി പിന്നെ കുരുമുളകുപൊടി പിന്നെ മഞ്ഞപ്പൊടിം ട്ട് കാണ്ട് നല്ലോം വാട്ടാ പിന്നെ ഇതാക്ക വർക്ക
ഉം
ആ എന്നിട്ട് തേങ്ങ വറുത്തത് അര ച്ച് കാണ്ട് ഞമ്മളെ ആ ഉള്ളി വാട്ട്ണെ ആ തക്കാളി വാട്ടാൻ വെച്ച്ക്ക്ണെ ആ കറിക്ക് പാര്യ
ഉം
ഇന്നട്ട് അയ് നല്ലോണം തൾച്ച് മറിമ്പോ ഐക്ക് മീൻ കഷ്ണങ്ങൾ ഇടുക തീ ഇത്പ്പ സാധാരണ ആ ഏത് മീനും പറ്റും ആ ഈ കഷ് മീനാവുമ്പോ ഒന്നു കൂടി രസണ്ടാവും സാധാരണ സാധാരണ പിന്നെ നമ്മള് മീൻ വെക്കുമ്പോള് പിന്നെ തേങ്ങ ട്ച്ച് വെക്ക്മ്പോ വർത്ത് അരക്കാതെ വെക്കുമ്പൾ ഞമ്മളെന്താ ചെയ്യാ ആ മീൻ ഇട്ട് പിന്നെല്ല തങ്ങ അരക്കുക ഇവിടെ വ്യത്യസ്തമാണ് ഇവ തേ ആദ്യം തേങ്ങ പാരണം തേങ്ങ പാർന്നിട്ട് പിന്നെ അത് നല്ലോണം തിളച്ചിണ്ട് അയ്ക്ക് മീന്ടാ
ഉ തേങ്ങ അരച്ച കറി തോനെ തളപ്പിക്കാൻ പാടില്ലന്നൊക്കെ പറഞ
അത് ചില കറി അങ്ങനെ ചില കറിക്ക് തളപ്പിക്കണം ഒന്നും തിളപ്പിച്ച് വരുമ്പോഴള്ളൂ അതിൽഏ എ എ എഅയില് തേങ്ങയില് മറ്റൊരു എണ്ണ ഉണ്ടാവലോ തേങ്ങേന്ന്ണ്ടാവല്ലോ എണ്ണ ആഹ എണ്ണ അങ്ങനെ എടുത്ത ഇട്ട് നിൽക്കണമെങ്കിൽ അങ്ങനെ തിളപ്പിക്കണം
ഉം
അപ്പോളേ രസണ്ടാവുള്ളു
ഉം ഉം.. നട്ട് ഫുഡ് കഴിച്ച അടുക്കളയിന്ന് പോന്നിട്ടില്ലേ
ഫുഡ് കഴിച്ച് അടക്ക് ഈ എന്താ ഒരു ഒരു കുറച്ച് പണി കൂടി ഉണ്ടായിരുന്നു അടക്കളയില് ഇപ്പോ ഇപ്പോ കുട്ടിയാക്കൊക്കെ ചോറ് കൊടുത്ത്ക്കാണ്ടേയ് ഓല ഉറങ്ങി പിന്നെ നിസ്കരിച്ചാ ഇണ്ടായിനി ഇഞ്ഞഹ് ഇപ്പം കുറച്ചു ഓതാനോക്കെ ഇണ്ട് പിന്നെഞ അവിടെ കിടക്കള്ളു പിന്നെ ആ ചിക്കൻ റെസിപ്പി ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി എങ്ങനെ
ചിക്കൻ ഫ്രൈ്റെ ചിക്കൻ ഫ്രൈ ആ ഏറ്റവും ചെറുതാക്കി എ അറിയാൻ പറ്റുന്ന പോലെ നുർക്ക അതാണ് അതിന്റെ ടേസ്റ്റ് ഉ എന്നിട്ട് ചിക്കൻ കഴുകിക്കാണ്ട് നമുക്ക്ൊ ഒരു മസാല ഉണ്ടാക്കണം ആ മസാലക്ക് കൊറച്ച് ചെറിയ ഉുള്ളി കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കുറച്ച് പെരിചീരകം കുറച്ച് കുരുമുളക് പിന്നെ മല്ലിച്ചപ്പ് ഉംതക്ക പൂ കണ്ട്ക്കാണ്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് അടിച്ചെടുത്ത മിക്സ് എന്താ അമ്മളെ ചിക്കൻ വള്ളം ആ കക്കിക്കാണ്ട് അത് വാരൻ വണ്ടി വെക്കൂലേ ഇങ്ങനെ വെച്ചിന്ന ശേഷം വെള്ളം ക്കെ വർന്നു കഴിഞ്ഞന് ശേഷം ഇത് പാത്രത്തിേക്ക് ഇടാം എന്നിട്ട് ഈ നമ്മൾീഈ ചതച്ച വെച്ച ഈ സാധനങ്ങളൊക്കെ അയ്ക്ക് ഇട ആ എന്നിട്ടൈക്ക് പിന്നെ ആവശ്യമായ ഉ മഞ്ഞപ്പൊടി മളക് പൊടി മല്ലി പൊടി ഇതോ എങ്ങനെ നമ്മള ആവിശ്യ വിശത്തിനിട ഇൻകൊക്കെ അത്യാവശ്യം മസാല ണ്ടാവണതാ ഇഷ്ടം പിന്നെ കോൺഫ്ലവർ ഇട ഈ കോൺഫ്ലവർ ഇല്ലന്ന്ണ്ടെങ്കി നമ്മള സാധാ അരിപ്പൊടില്ലേ ആ അരിപ്പൊടി ഇട പിന്നെ കുറച്ച് സുറുക്കയ അല്ലെങ്കി തൈരോ പാർന്നാണ്ട് നല്ലൺ പ്പയ അത് റസ്റ്റ് ചെയ്യാൻ വക്ക
ആ
പിന്നെ അത് പൊരിക്ക ആണ്ട് അവസാനം കുറച്ച് കരിയെപിൻ്റലിം നമ്മള പച്ചമുളക് എരുല്ലാത്ത മുളക് ഇടുത്തൊണ്ടി ആ മുളക് കീറിയിട്ട്കാണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാ ആണ്ടി ഫ്രൈ തീന്റെ മേല കുടെ ഇത് ടാ അ അ ടേസ്റ്റ് ഉണ്ടാവും പ്പാ കൊറച്ചേരം മൂടിയേച്ചാല് ആ മുളകിൻ്റിം ആ എലന്റോക്കെ ഫ്ലേവറ് ഈ ചിക്കൻലൊക്കെ എർങ്ങും അപ്പൊ നല്ല ടേസ്റ്റ് ഉം ഊം
അപ്പൊ നല്ല രസ ഉണ്ടാവു ലേ അപ്പൊ നമ്മള ആ അൽഫാമിന്റെ ഒക്കെ ടേസ് രുല്ലേ
ആഹ് ചിക്കൻ സിക്സ്റ്റി ഫൈവ്ന്റെ ക്കെ രണ്ടിന്റെക്കൊരു മിക്സ്ഡായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും ഉം പിന്നെ
പിന്നെ രസം ഉണ്ടാക്കലുണ്ടോ രസം
രസം ഞാൻ ഉണ്ടാക്കലില്ല രസ ഞാൻ ഉണ്ടാക്കിയത് ശരിയാവൂല്ലാ അതോണ്ട് ഞാൻ ഉണ്ടാക്കലില്ല അമ്മ ഉണ്ടാക്കും നല്ല ടേസ്റ്റ് അതെങ്ങനെ ഉണ്ടാക്കാന്ന് ഇൻക്ക് അറീല്ല ഉം പിന്നെ ഞാൻ പുഡ്ഡിംങ്ങാള് അങ്ങനത്തെ പല പല സാനങ്ങളാ അങ്ങനത്തൊക്കെ ഉണ്ടാക്കും ഉം പിന്നപ്പ പപ്പായ ഇണ്ട് പ പായ ഇണ്ട് ഇന്ത് എന്തെങ്കിലും പുഡിങ് ഉണ്ടാക്കണം
പപ്പായായിട്ട് പുഡിങ്ങ് ഇണ്ടാക്കോ
ഉം
അതെങ്ങനെ
ഏ
അതെങ്ങനെ ഇണ്ടാക്കാ
എടുക്ക ഇന്നട്ടത് മിക്സില് അടിച്ച ഇന്നട്ട് ചൈന ഗ്രാസ് വാണട്ടോ എ ഇങ്ങട്ടത് കൊർച്ച് പാലിലത് ഇട്ട് തിളപ്പിക്ക
ആഹ്
എ എന്ത ചൂ
ഹും ഹും ഹും ഹും
ചൈനാഗ്രാസ് മെൽറ്റ്‌ ചെയ്ത്ങ്ങാണ്ട് പകുതി ചൈനാഗ്രാസ് അപ്പോ ഒന്നാമത്തെ ബാറ്ററ് റെഡി ആയി. എന്നിട്ട് ആ ബാറ്ററ് നേരെ ട്രേക്ക് പാര. രണ്ടാമത്തെ ബാറ്ററിന് കൊറച്ച് പാല് കൊറച്ച് തേങ്ങാ പാല് രണ്ട് മറ്റേ മിൽക്ക് മെയ്ഡ് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കി എന്താപ്പോ പാൽ പൊടികൊണ്ട് ഞാന് ഉണ്ടാക്കും മിൽമയുടെ അതും ഇട. എന്നിട്ട് ഇതേപോലെ തന്നെ സ്റ്റവ് കത്തിച്ച്ങ്ങാണ്ട് ഒരു സ്റ്റൗവില് ഇതും പിന്നെ ചൈന നാഗ്രാസിന്റെ ബാക്കില്ലേ ആ പകുതി ആ പകുതി മറ്റേഡെത്ത് വെച്ച് നല്ലോണം വേവിച്ച് എന്താ നല്ലോം തിളച്ച് പൊന്തി വരുമ്പോ ഈ ചൈന ഗ്രാസ് നമ്മള് ഒരടുപ്പത്ത് ചൈന ഗ്രസ് വെച്ചിട്ടില്ലേ ആ ചൈന ഗ്രാസും മിക്സ് ചെയ്ത്ങ്ങാണ്ട് എന്നിട്ടത് രണ്ടാമത്തെ ബാറ്റ് ഇക്കിക്കാണ്ട് അത് ട്രേയ്ക്ക് പാര നല്ല ടേസ്റ്റ് ആണ് പിന്നെ മേലെ ഡെക്കറേഷൻ ഡെക്കറേഷന് വേണംങ്കി നമ്മളടുത്തുള്ള നട്സോ കടലയോ എള്ളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ക്കണ്ടെങ്കി അതും ഇട പിന്നെ ഒരു രണ്ട് മണിക്കുറ് കൂറി ചൂടാറീട്ട് രണ്ട് മണിക്കൂർ ഉം ഫ്രിഡ്ജില് വെച്ച്ങ്ങാണ്ട് ഉംനല്ല ടേസ്റ്റ് ഉണ്ടാവും
ആ പപ്പായ ഇത് ഞാനിതുവരെ തിന്നിട്ടില്ല
ഉം കുട്ടിയോൾക്കൊക്കെ ഭയങ്കര പപ്പായ അങ്ങനെ കിട്ടുമ്പോ ഓല് വല്ലാതെ തിന്നൂല വയറിന് നല്ല സാധനണല്ലോ പക്ഷെ ഇതിലൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ പറി യൂസ് ചെയ്യണണ്ട് അതാണ് കുഴപ്പം. ബാക്കിള്ളതൊക്കെ നല്ല സാധനങ്ങള ഉം
എന്നായിക്കോട്ടെ ഞാൻ പിന്നെ വിളി വിളിക്കണ്ടാ ട്ടോ ശരി ട്ടോ ഓക്കെ